ആ
ഹലോ നല്ല വിശേഷം കേൾക്കാൻപറ്റുന്നുണ്ടോ
ആ
അവിടെ എന്താ പാട്
ഇവിടെ എന്താ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണു
ആ കുട്ടികളൊക്കെ വന്നോ സ്കൂൾ
ഉം ഇല്ലല്ല ഇല്ല വന്നിട്ടില്ല അപ്പൊ വരുന്ന നേര ആവണേള്ളൂ.
ഉം ചായക്കൊക്കെ എന്തൊ കടിയുള്ളെ
ന്യൂഡിൽസാണ് ഇന്ന്
ഓ ന്യൂഡിൽസ് എന്നും ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുവൊ അതോ
ഇല്ല അത് ഇപ്പൊ കൊറേ ആയി മാസങ്ങളോളായി വാങ്ങീട്ട്. അപ്പൊ ഒന്ന് പൂതി പറഞ്ഞപ്പോ വാങ്ങിക്കൊടുത്ത- കൊടുത്തതാ.
ആ തോനെ കഴിക്കുന്നത് നല്ലതല്ലല്ലോ
ആ അതെ
പിന്നെ ന്നാല് നമ്മള് ഒരിങ്ങനെ ചോയ്ക്കുമ്പൊ പിന്നെ വാങ്ങികൊടുക്കാതെ ഇരിക്കുമ്പോളേ
ഇനിയിപ്പ എന്തായാലും മന്തിയാലും കടെന്ന് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അത് ഒരു മാസത്തിന്റെ ഇടക്കെ വിട്ടിട്ടേ വാങ്ങുള്ളൂ. എപ്പോഴും വാങ്ങോന്നുവില്ല ഇന്നലെ ഇപ്പോ ഇന്നലെ ഉള്ളിവാടയാരുന്നു ഇന്നലെ ഉള്ളവട കൊ തിന്ന് അങ്ങനെ അതും ചായയും കുടിച്ചു നിന്ന് ഇന്നിപ്പോ നൂഡിൽസ് മിനിഞ്ഞാന്ന് കൊണ്ടുവന്നുത് പക്ഷെ എന്നും ഓരോ കടി ഉണ്ടാവുമ്പോളേ ഉാക്കൂലങ്ങി
അണ പ ആ ആ അത് ശരിയാ ഇവിടെ ഞാന് പഴം വാട്ടി കൊടു ത്തക്ക
ആ
പഴം വാട്ടിയതൊക്കെ ഒല്ക്ക് ഇഷ് മുട്ടായിക്ക് മുട്ടൊക്കെ ഒടിച്ച് വർന്നാല് മു മുട്ട ഉടച്ചു വരെ പയം വാ
ഇല്ല മുട്ട ഞാൻ ഒടച്ച് പരാറില്ല
ആഹ് മുട്ട ഒടച്ചു തേങ്ങയും ചെരണ്ടിട്ടിട്ട് നല്ല രസാണ്
ഇപ്പ വരാം ഹലോ
ആഹ്
അല്ലല്ല അല്ല ഒരാളെള്ളു അപ്പം പിന്നെ ആതില്ങ്ങനെ നി കും മുട്ടട്ക്കാറില്ല ഓൻ പർഞ്ഞാലേ ഓനെ ഒന്ന് വെറൈ റ്റ് നമ്മള് രസത്തില് വെറൈറ്റിണ്ടാക്കി കൊട്ത്താലേ അത് പറ്റൂല അപ്പൊ ഓൻക്ക് എന്നു ഒരേ മോഡല്ണ്ടാക്ക്ണതാ ഞാൻ വെറൈറ്റീസൊക്കെ ഇണ്ടാക്കല് പ്പം നിർത്തി
ആഹ് ആഹ്
പറ്റൂല
ആഹ്
അപ്പൊ പിന്നെ അയിമക്ക് നോക്കൂല വേറെ കേക്കൊക്കെണ്ടാക്കോ?
ഞാൻ ആദ്യക്കെണ്ടാക്കി നോക്കിനി പക്ഷെ ഒന്നും അങ്ങട് റെഡി ആയില്ല
പിന്നെ ട്രൈയിൻ നിർത്തിയില്ലേ
ഉം
ആഹ്
നിങ്ങളിണ്ടാക്കുവോ കേക്കുണ്ടാക്കുവോ
ചെറു ചെറുതായിട്ടൊക്കെ ഏഹ് സെയില് ചെയ്യലൊന്നു നമ്മള് ഇണ്ടാക്കും
ആഹ് നമ്മളാവശ്യത്തിനൊക്കെ ഇണ്ടാക്കൂല്ലേ
പിന്നെന്തൊക്കെ
പിന്നെന്താണ് വേറെ വീടെടുത്തതാണോ? വേറെ വീടെടുത്ത് പോയതാണോ
അല്ലല്ല തറവാട്ടിലാ ഉം എടുക്കേണ്ട ആവശ്യല്ല ഉം
മഴ ഉണ്ടോ ഇന്ന്?
അ
ഹലോ
ആ ആ
മഴ ഉണ്ടോ ഇന്ന്?
ഇന്ന് മഴയൊന്നില്ല, ഇന്ന് ഭയങ്കര വെയിലാ.
ആ ആ
അവിടെന്താ ഉച്ചക്കൊക്കെ എന്തേന് സ്പെഷ്യല്?
സ്പെഷ്യലൊന്നുമില്ല നമ്മള് വെള്ളി മാത്രേ ഇത് സ്പെഷ്യൽ ഉണ്ടാക്കും, അല്ലാതെ ഒക്കെ എന്തെങ്കിലും മീനും ചോറും കറിയൊക്കെ ആയിട്ട് അങ്ങനെ പോകും. ഉപ്പേരിയൊക്കായിട്ട്.
വെള്ളി മാത്രമേ ഉണ്ടാക്കലുള്ളൂ.
ഏഹ് വെള്ളി മാത്ര വെള്ളിയാഴ്ച അല്ലേന്നുള്ള ങ്കിലും ഒന്ന് ഉണ്ടാക്കും.
ആഹ് അന്താണല്ലോ ചി ക്കനോ, ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരികാ.
ഇപ്പൊ ഉണ്ടാവും. എല്ലാരും ഫ്രീ ആവുമ്പോം
പിന്നെ ഞാന് ട്യൂഷൻ എടുക്കാറുണ്ട്.
അവിടെ വീട്ടിന്ന് തന്നെയാണോ?
ഓൺലൈനായിട്ടും ഓഫ് ലൈനായിട്ടും എടുക്കും വീട്ടിൽന്ന് എടു ക്കും പിന്നെ പൊറ ഇട്ട് പോയി എടുക്കും. ഏഹ്
ആ ഓൺലൈനായിട്ട് എത്ര കുട്ടികളുണ്ട്?
മൂന്ന് ആ ആ അതെ. ഇൻഡിവിജൽ ഇൻട്രവെല്ലിന്.
പിന്നെ പൊറത്ത് പോയിട്ടോ അവ്
ഉം പൊറത്ത് പോയിട്ട് ആ ഇല്ലല്ല രണ്ട് ഉ ആ അത് ശരിയാ ഉ കൊച്ച നച്ച നച്ച ഫോണ മ ഇത പിന്നെ എന്തക്കെയാ
ആഹ് ഓനന്താ ബ്രി
അ വന്നീന്നു ഇപ്പൊ അതാ കൊറച്ച് എൻഗേജ്‌ഡ് ആയേ
അല
ആഹ
ഹലോ
ഓൻ മറ